ഓ ആ കേക്കുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ബുദ്ധിമുട്ടായോ വിളിച്ചത്
ഒരിക്കലുംഇല്ല
മ്മ്മ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ചായ കുടിയൊക്കെ കഴിഞ്ഞു
ന്തേ കടിയെന്തെ യ്യോ ഇവിടെ ഹസ്ബൻഡ് മൂന്നു കൂട് മക്കള് പിന്നെ ഞാന് അങ്ങനാണ് ഉമ്മയും ബാപ്പയും ഒന്നുല്ല ഒരൊക്കെ മരിച്ചു പോയി പിന്നെ അപ്പുറത്തൊക്കെ ഭർത്താവിന്റെ ജേഷ് ട്ടൻ മാരൊക്കെ ഇണ്ട് തൊട്ടടുത്ത വീടുകളിലൊക്കെ
അഹ്
ആഹ് അവിടാരെക്കെയാ ഉള്ളത്
ഇവിടെ അച്ഛൻ അമ്മ ഹസ്ബൻഡ് പിന്നെ രണ്ട് കുട്ട്യോള് ഞാന്.
മം ജേഷ്ട്ടനുജന്മാരൊന്നു ഇല്ല്യ
ഒണ്ട് ഒണ്ട് എല്ലാവരും സെപ്രേറ്റാ അങ്ങോട്ട്‌ അങ്ങോട്ടേക്കേ മാറി
ആഹ് ആഹ്
മ്മ്മ് പിന്നെ എല്ലാരും രാവിലെ ഒക്കെ വരും
ആഹ് ആഹ് അമ്മേ അച്ഛനൊക്കെ ആരോഗ്യഒള്ള ആൾക്കാരതോ
അമ്മക്കും അച്ഛനും പ്രായം ഉണ്ട് പക്ഷെ പ്രായം ഉള്ളവർക്ക് ആരോഗ്യം ഉണ്ടല്ലോ
ഹ ഹ അവരെ കാര്യങ്ങൾ അവര് തന്നെ ചെയ്യയിക്കാരം ലെ
ആ അവരെ കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തോളും
ഉം
കണ്ട നമുക്ക് നല്ല പ്രായം തോന്നും പക്ഷെ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ട്
ആ അവരെ കാലത്തൂന്നും ഞമ്മളെ ഇതു പോലെ മായം ചാർന്ന ഭക്ഷണം അല്ലല്ലോ
ആ അത് അത്രക്കൊക്കെ കീറും എഴുപതിന് മുകളിലു ണ്ട് പ്രായം
ഏ ആഹഹ ഉഷാറ ആഹ ഞമ്മള ഒക്കെ ഈ ഒരു കാലത്തുള്ളോൽക്ക് മുപ്പത് മുപ്പത്തഞ്ചു വയസ ആവുമ്പോ തന്നെ കാലുവേദനൊക്കെ വരാൻ തോടങ്ങും ഹലോ ആഹ ശരിക്ക കേ എന്താ ഉള്ളിലൊരു സൗണ്ട് ണ്ട്
തീറ നമ്മളെ
ഒരു കിളിയറല്ലാത്തോരു
ഫോണ് വേറെ കോള് വരുന്നേ ട്ടോ
ആഹ് അതാണ് സൗണ്ട് ല്ലേ ആഹ് ഞാന് എന്താ സൗണ്ട്ന്ന് മനസിലാവുണില്ല
ആഹ്
ഉം അവിടെ സ്വന്തം വീട്ടില ആരൊക്കെയ ഉള്ളേ?
സ്വന്തം അനിയത്തി അനീത്തിയുടെ കല്യാണം കഴിഞ്ഞു
ആഹ് അപ്പൊ അമ്മിം അച്ഛനും ഒറ്റക്കാപ്പോ?
അവര് യു പി
ആ അഎന്താ അവിടെ? അവടെ ജോലിയായിട്ട അവടെ?
അച്ഛനും അമ്മയും അടെ അമ്മയുടെ വീട്ടിൽ എന്റെ വീട് അവിടെ പന്തളത്ത്, ഇവിടെ എന്നെ കല്യാണം കഴിച് ച്ചോണ്ട് വന്നതാ. ഉം അച്ഛൻ
ആഹ് അനിയത്തിയാണ് യു പിയില് പറഞ്ഞേ?
ആ അതെ അതെ അനിയ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു.
ആ അ അവർക്ക് അവിടെ പിന്നെ അനിയത്തിക്കാണോ അവിടെ ജോലി അതോ ഹസ്ബൻഡിനോ? അനിയത്തിന്റെ ഹസ്ബൻഡിനോ
ൻ കോഫി ഹൗസില് അവിടെ ഇന്ത്യൻ കോഫി ഹൗസിലാണ് ജോലി അനിയന്. ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. ഓൺലൈ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ ഒക്കെ ചെയ്തിട്ട് കുട്ടികളെയൊക്കെ നോക്കി വീട്ടിൽ ഇരിക്ക്ക-
ആഹ് ആ ശരി അത് തന്നെ വലിയൊരു ജോലി ആണില്ലേ
ആഹ് ഹാം ആന്ന്
മ് ഹ് ഏതുവരെ പഠിച്ചു
ഞാനാണെങ്കി- ഡിഎംഎൽടി-
മ് അത് എന്താ ഈ ഫാർമസ് ഐ പിന്നെ ലാബിൽ ഒക്കെ നിൽക്കാനാ
ലാബ് ടെക്നീഷ്യന്റെ കോഴ്സ് പഠിച്ചതായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ ഉടനെ എന്റെ കല്യാണം
ആ കല്യാണആയപ്പോ പിന്നെ പോയിട്ടുണ്ടാവില്ല അല്ലേ
എക്സാം കഴിഞ്ഞപ്പോൾ പിന്നെ കല്യാണം ആയിരുന്നു കുട്ടികളായി കുട്ടികൾ ഇചിരിയുടെ വളർന്നിട്ട് പോവാം പിന്നെങ്ങനെ കുട്ടികളെ നോക്കി ഇങ്ങനെയിരിക്കുന്നു
ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ അടുത്ത കുട്ടി ഉണ്ടായി അങ്ങനെ അങ്ങനെ
ആ അതെ അതെ പിന്നെ പിന്നെ രണ്ടും കൂടെ ഭയങ്കര വാ-
ആഹ് സ്കൂൾ വിട്ടു വന്ന കളിക്കാൻ പോയോ രണ്ടാളും
എല്ലാ ട്യൂഷന് പോകാൻ ഒരുങ്ങു വാ രണ്ടുപേരും കൂടെ ഇവിടെ തൊട്ടടുത്ത വീട്ടിലാ ട്യൂഷന് പോകുന്ന ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഞങ്ങടെ റിലേറ്റീവ് താമസിക്കുന്ന അന്നേരം അവിടെ- ട്യൂഷന് പോന്നേ അന്നേരം അന്നേരം ആ രാത്രിയായാലും കൊഴപ്പമില്ല തൊട്ടപ്പുറത്ത് വീട് ഇങ്ങോട്ട് കയറിയാൽ മതി ആ ഇനിയിപ്പം ട്യൂഷന് പോയാല്-
ആ
ആ ശരി അവിടെ ഇവരെ രണ്ടുപേരും മാത്രമേ ഉള്ളോ അതോ വേറെ കുട്ടികളും ഉണ്ടോ
അല്ല വേറൊരു കൊച്ചിന് ട്യൂഷൻ എടുക്കാൻ അവരുടെ വീട്ടിലോട്ടു പോന്നുണ്ട്-
അത് കഴിഞ്ഞിട്ട് അവൂഃ ഇവർക്കില്ലേ ഹലോ ഹലോ
സൺഡേ വീട്ടിൽ ആരൊക്കെയുണ്ട്
എൻറെ വീട്ടിലെ ഉമ്മ രണ്ട് ആങ്ങളമാര് മൂത്ത ആങ്ങളയ്ക്ക് മൂന്ന് കുട്ടികളുണ്ട് പിന്നെ ചെറിയ ആങ്ങളയ്ക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞു കുട്ടികൾ ആയിട്ടില്ല പിന്നെ ഒരു ജ്യേഷ്ഠത്തിയുണ്ട് അവൾക്ക് നാലു കുട്ടിയോൾണ്ട് അവൾ കല്യാണം ഇങ്ങൾ എവിടെ
ഉം
ഉം കുട്ടിയൽക്കെങ്ങനെ പഠിയ്ക്കാൻ ഒക്കെ ഉഷാറാ
ആ മൂത്ത ആൾ ആ മോക്ക് ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒന്നും വേണ്ട. പഠിക്കാൻ നല്ല ആക്ടീവ് ആണ്. അവൾ എല്ലാം തനിയെ ചെയ്തോളം ബുക്ക് പൊതിയണമെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം സ്വന്തമായിട്ട് തനിയെ ചെയ്യും അതിനും കൂടെ തീരെ ആൾ
ഹ ഹ
ഭയങ്കര മടിയാ ഭയങ്കര മടി ടിയ എഴുതാനും വായിക്കാനും ഒക്കെ എന്നാൽ ഇച്ചിരി നേരമൊന്ന് ഇരുന്നാൽ നല്ല രീതിക്ക് പഠിക്കും ക്ഷേ അവൻ പഠിക്കാൻ ഇരിക്കുമ്പോ ചോ വേണം രണ്ട് മൂന്നാൽ ച് മൂത്ര ഒഴിക്കാൻ പോണം
ആ ഇവിടം ഇളയ ആൾ അങ്ങനെയാ കൊറച്ചു മടിയാ കാലു വേദന അതിൻ്റെ ഇടയിൽ ക്കൂടി കാലു വേദന ഉണ്ടാകും അപ്പൊ പിന്നെ അന്നത്തെ പഠി അതോടെ തീരും അവടെ ഒക്കെ ഉണ്ടാവോ കുട്ടി ഇങ്ങളെ മക്കൾക്കൊക്കെ ഉണ്ടോ ഈ ചെറുതാവുമ്പോ ഉള്ള കലുവേദന
ആ ഉണ്ട് ഉണ്ടാവാൻ ഇടക്ക് ഇടക്ക് ഇങ്ങനെ ഉണ്ട്. ഇവിടേയും അടങ്ങി ഇരിക്കത്തില്ലല്ലോ. എല്ലായിടത്തും കിടന്നങ്ങ് ഓട്ട ഓടി ഓടി രാത്രിയാവുമ്പോ കാൽ കൽവേദന
ആ ഇവിടേം അത് തന്നെ ഞാൻ ഡോക്ടരെ ഒക്കെ കാണിച്ചു
വേദന
ഇന്കുണ്ടായിരുന്നു ചെറുതാവുമ്പോ
ചിന്റെ എന്തോ കുറവാ
ആ അപ്പൊ ഡോക്ട ട്റെ കാണിച്ചപ്പം ഡോക്ടറ് ആ ഞാൻ എന്നിട്ട് അതു വിചാരിച്ച് ഇന്റെ മോളെ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടറ് പറഞ്ഞു അവൾക്ക് കാൽസ്യക്കൊറവൊന്നു ഇല്ല അത് ഈ പ്രായത്തില്ള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ് ഒരു പത്ത് പന്ത്രണ്ട് രണ്ട് ഒക്കെ വയസാകുമ്പോ അങ്ങ് മാറിക്കോളും എന്ന് പറഞ് ലാ ഹലോ ഉം
ഹലോ
ആഹ് ആ കേക്ക്ണ്ട് എടക്ക് ഇങ്ങനെ ഒരേ ആ ഇപ്പൊ കേക്ക്ണ്ട് കേക്കാവോ ചോയി ച്ചത് കേക്ക്ണ്ട്
ആഹ്
ആ പിന്നെന്തൊക്കെയാ ബുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞൊക്കെ കഴിഞ്ഞോ കുട്ടികൾക്ക് അത് കിട്ടിയാ പിന്നെ അതൊരു പൊതിയാഞ്ഞാലൊരു ഒരു സ്വസ്ഥത തരൂലല്ലോ ഓല്
ആഹ് അതെ നേരത്തെ പുസ്തകങ്ങളൊക്കെ കിട്ടി അതുകൊണ്ട് മൂത്തള്ക്ക്‌ പിന്നെ വേണ്ടി വന്നില്ല എല്ലാം തനിയെ പൊതിഞ്ഞ് തനിയെ സ്റ്റാപ് റോട്ടിച്ച് തനിയെ പേരൊക്കെ എഴുതി എല്ലാം സ്വന്തം ആയിട്ട് ചെയ്യും
ആഹ് ആ
എളയാക്ക് പിന്നെ എല്ലാം ഞാൻ എല്ലാം ഒട്ടിച്ച് പേരെല്ലാം എഴുതി റെ
എല്ലാം ചെയ്ത് കൊടുക്കണംലെ
ഉം
പിന്നെ ചെറിയഓല് ചെയ്താ ചെലപ്പം പൊതിഞ്ഞാൽ ഒന്നും ശെരിയാവൂല്ല ട് മുറുകി കിട്ടി ടൈറ്റായിട്ട് പൊതിയാനൊന്നും കൈയ്യുലല്ലോ ഓൽക്ക്
ആ എന്നാലും ആ ഇപ്പ നമ്മള് അങ്ങനെ ചെയ്തില്ലങ്കിലും കൂടിരിക്കതില്ലേ സന്തോഷൊക്കെ ആയിട്ട് പുള്ളാര് പൊതിയുമ്പഴൊക്കെ ഇതതുല്ല അവൻ പോയി കളി കേറിയേ ആഹ് അതെ ആ എഴ് റ്റോന്റി ഈ പഠി ക്കാനോ എന്തേലും പുസ്തകം എടുക്കടാ നിങ്ങള് വന്നാ ഹലോ അങ്ങ് ഒറക്കം ക്കം വരുന്നു വയ്യ അങ്ങനെ ഒക്കെ ഉള്ള പ്രശ്നങ്ങളാ അല്ലാതെ മലണെങ്കില്
ആഹ് ആ ഇങ്ങനെ ഇപ്പ റ്റുഷൻ കഴി ഞ് വന്നാ പിന്നെ വീട്ടിലിരുന്ന് പഠി ക്കാതെ പിന്നെ ഒറങ്ങും
റ്റുഷൻ കഴിഞ്ഞ് വരുന്ന ഒടനെ ഹോം വർക്ക്‌ എഴുതാൻ പറഞ്ഞാ ചെയ്യത്തി ല്ല വരുന്ന ഒടനെ വേശന്നും തൊടങ്ങും വേശക്കുന്നെന്ന് പറഞ്ഞ് പോയി അവിടെ ചോറ് തിന്നു മ്പഴത്തെന് അവടെ അച്ഛൻ വരും രാ ത്രി പിന്നെ അച്ഛന്റെ ഫോണും കണ്ടോണ്ട് ഒര് ഇരിത്തയാ രാത്രി കെടക്കുന്നത് വരെ ട്യൂഷന് പോയി വല്ലോം പഠിച്ച പഠിച്ച്
ആഹ്
ഉം പിന്നെ ഞാൻ ആ വരുന്ന ഉടനെ ഞാൻ ഹോം വർക്കൊക്കെ അത്യാവശ്യം എഴുതി വെപ്പിക്കും
ആഹ് അല്ലെ പിന്നെ അത് നടക്കൂലാലെ
ആഹ് അതെ
ശരി എന്ന വിളിക്കാം എന്ന ഹലോ